ആഹ്
കേൾക്ക്ണില്യേ
ആഹ് കേക്കുന്ന്ണ്ട് കേക്ക്ന്നില്ലേ
ആഹ് പറി
പിന്നെ വെക്കേഷനക്കെ എവിടേം പോക്ക്ണ്ടോ
ക്കണ്ട് എപ്പഴുള്ള ഈ പോക്കൊന്നൂല്ല്യ എപ്പളേങ്കിലൊക്കെ ഇങ്ങനെ കുട്ടികൾ പൂതിയൊക്കെ പറയുമ്പൾ ഇങ്ങനെ അടുത്തക്കൊക്കെ പോവും പിന്നെ അടുത്ത്ക്ക് കുട്ടികൾക്ക് പോയി പോയി പോയിപ്പോ കുട്ടിയോൾക്കൊക്കെ അട്ത്ത് മട്
കുട്ടി യോക്ക് മടുത്തല്ലേ
ഓ ദൂരത്ത്ക്ക് വരുള്ളൂ പറിഠ
പോയ ഇപ്പ നമ്മള് എന്ത പയാ നല്ല ഇങ്ങനെ ടൈമ് ഒക്കെ കൊറച്ച് ടൈമ് വൈകുന്നേരങ്ങനെ കിുമ്പോ നമ്മൾ എന്താക്കുന്നറിയ ഇവ്ടെ അടുത്തെട ഒരു പാടത്തൊക്കെ പോയിരിക്യ
ആഹ് അതെ
മറ്റേതും മടുത്ത് മാളിലൂടെൊക്കെ പോയി മടു ത്ത്
ആഹ് ആഹ്
കണ്ടും വെറുപ്പ് പിടിക്ക ഇപ്പോ
എങ്ങനെ
അത് കണ്ട വെറുപ്പ് കുടിച്ച്
ആഹ അതെ
നല് ചുമമ്പല ഇങ്ങന
അല്ലെ ആഹ ആഹ് ഞങ്ങള് പിന്നെ അടുത്ത് ഇവിടെ ഈ ഉം സൂപ്പർ മാർക്കറ്റ് ഇല്ല ഇപ്പ ലലു മാള് അങ്ങനെയൊക്കെ പോ
അതെ
ആഹ അങ്ങനെയൊക്കെ പോയിക്കാണ്ട കണ്ട പ ഇന്ത്യൻ സാധനമൊക്കെ വാങ്ങി
പോകുമോ നമു വേറെ കാര്യണ്ട് നമ്മുടെ വീട്ടിലക്കുള്ള സാധനങ്ങള അങ്ങനെ വാങ്ങിതാക്കാം അതെ എവിടെയാണ് മറ്റേ ഇവിടെയാ ഏ ഏ ഇതാണ് നശിച്ചല
ആ നെസ്റ്റോല നെസ്റ്റോലാണ് കൂടുതൽ പോയിണത്
ഫെസ്റ്റിവൽ നല്ല വില വില കൂടുതലാ
വില കൂടുതൽ ചെില ടൈമില് ഓഫറള്ള ടൈമില് ഞങ്ങള്ൾ പോവലെ
അതെ അത് അങ്ങനെ ഓഫർ ആഴ്ചൽ ഒരിക്കും ഓഫർ വരുമോ അത് ഓഫറില്ലന്നും നല്ല ആൾക്കാരുണ്ടാവല്ലോ
സെലറ്റ് മാ ഓപ്പൺ ആയി പോവിടെ അടുത്ത്
അതെ
ഉം് അവിടെ പോയോക്കിയിട്ടില്ലേ പോന്ന അറണ്ട ഒരു ദിവസം ആ അവിടെന്നെ പാടുന്നവാൻ പോയിോക്കി ിട്ടില്ല പോയിോക്കണ ദീസം എന്താ പാടുന്നൊക്കെ ഉ എങ്ങനെ
ബസ്ോള എല്ല സാധനങ്ങൾ ഉണ്ടാവുമല്ലോ
ഇല്ല സാനം ഉണ്ടാവും അതല്ലേ വീിലും ഉണ്ടാവല്ലോ
ആ പിന്നെ ഓഫറുള്ള സമയത്ത് പോയി എരിക്കനാലും അത്യാവശ്യം നമുക്ക് അ റേറ്റില് കിട്ടും
ആഹ അതെ
ആഹ ആഹ പിന്നെ ഷോപ്പിംഗിനൊക്കെ റെ നിങ്ങന്നെ പോ
ആഹ് ഞാാനന്നെ കൂടുതൽ പോലെ മറ്റേണ്ടമ്മ പിന്നെ ഓര് പോട്ടോ
അത് ശരി ആഹ ആഹ പിന്നെ വീട്ടിലെ പിന്നെ വീട്ടിലേക്കുള്ള പിന്നെന്താലും
ആഹ ആഹ് പോയ പറ്റുള്ളൂ അതെ
മുറിക്കുന്ന സാധനം ചില പ്പോ നമുക്ക് മാർക്ക് ചെയ്യാനിയിട്ട് ബുദ്ധിമുട്ടന്നല്ലോ
ആഹ് അതന്നെ ആഹ
ആഹ ചെല സാധന ങ്ങളാലും നമുങ്ങനെ ചെല കമ്പനി അങ്ങനെയൊക്കെ ചില അരിയെല്ലാം പറ്റൂ അങ്ങനെ
അതെന്നെ നിങ്ങള് നിക്കുന്നോടത് റേഞ്ചിന്റെ കൊറവ്ണ്ടോ
ആണ്ടല്ലോ കിട്ടോ
ആഹ ആഹ് ആഹ് കേട്ടിണ്ട്
ആഹ് ഇങ്ങനെ കൊറച്ചു റേഞ്ച് ഇഷ്യുണ്ട് ഒരു- ആ ഒരു സ്ഥല- ആ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ
ആഹ് ഒരു സ്ഥലത്ത് മാത്രം നിന്നാ കിട്ടുള്ളൂക്കാറല്ലേ
മ ഭയരേഞ്ജ റെയിഞ്ചിന്റ പ്രശ്നം -
ആഹ് അങ്ങനെ ഒണ്ട്
പിന്നെ മറന്നേന് ശേഷം തറ- ഇപ്പ ഇയാളല്ലാതെ വേറെ ആരെയൊണ്ടോ വീട്ടില്
എവിടെ
വീട്ടില് ഇല്ല നിങ്ങള്
ആ ഇവിടെ ഞാനും മക്കളും പിന്നെ തറവാട്ടിലെ ഉമ്മ എളച്ചി രണ്ടാണും മൂന്ന് പെണ്ണും ആണ്
ഓ ശരി ആഹ് ആഹ് പണ്ണ- പോയിട്ടുണ്ടാവുല്ലേ അവരൊക്കെ കല്യണം കഴ്ഞ്ഞ് പോയി
ആഹ് എല്ലാരും പോയി ആഹ് അത് എങ്ങനെയന്ന് വെച്ചാല് അത് എങ്ങനെയ വെ ചനം ഇന്ന് കുടുംബത്തിക്കന്നെണ് കല്യാണം കഴിച്ച തുണ്ട് ഇന്ന് ഇന്റെ ഇപ്പാന്റെ പെങ്ങളെ അമ്മായില്ലെ അമക്ക് ഇപ്പാന്റെ പെന്മാരെ അമ്മായി ആയ്ട്ടെല്ലെ വര്ല്
ഉം ഇങ്ങള് അമ്മായിന്നാ പറ്യ
ആഹ് അമ്മായീന്ന് പറർല് ഞങ്ങളെ ഉപ്പാന്റെ പെങ്ങള
മ പറല മൊത്ത
ആഹ അ ശരിയാ അങ്ങനെ
നമ്മള് അമ്മായിന്ന് പറഞ്ഞ ആരന്ന് അറിയോ അമ്ന്ന് പറഞ്ഞാല് ഈ മറ്റേ നമ്മള ഏഏ സ്വന്തംഏട്ടനക്കെ ഉണ്ടാവല്ലോ ഏട്ടന അനിയനൊക്കെ ഉണ്ടാവുംല്ലേ
ആഹ ആഹ് ആഹ
ര ആ എന്ന ങ്ങെണ്ടാവല്ലേ
ആഹ ആഹ
ഉമ്മാന്റെ ഏട്ടന് കാരണൂറും പറയൂല്ലേ അവടെ ഭാര്യന അവരു ഭാര്യനയും അമ്മായി ഈ രണ്ടാൾക്കാരും അമ്മായില്ലപ്പെെടു
ആഹ ആഹ പറലേ അക്ക് ഉപ്പണ പെങ്ങളെ അമ്മ്മന്ന്
അല്ലേ ആഹ ഏട്ടന്റെ അന്യന്റെ ഭളച്ച അങ്ങനെയല്ലേ
ആ ആ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ എന്താണ് അങ്ങനെ അമ്മായിന്റെ മോ മോനെ ഇന്നെ വെള്ളം കഴിച്ചത് ഹലോ
ഹലോ
കേൾക്കണില്ലയാ
ഹലോ കേക്കുന്നില്ലേ
ആ കേൾക്കണ്ട കേൾ റേചിൽ ിക്കട്ടാ േഞ്ചിൽ എടു അ ഹലോ കേൾക്കുന്നില്ലയാാ
ഉ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലയ ഹലോ ഹലോ ഹലോ